ഹലോ ഹലോ
ഹലോ
ഹലോ
കേൾക്കാമോ?
ആഹ് കേൾക്ക്‌ണ്ട്
ആഹ് എന്തുണ്ട്? കാപ്പികുടിയൊക്കെ കഴിഞ്ഞോ?
സുഖ ഏ?
കാപ്പി കുടിച്ചോ?
ആഹ് ചായൊക്കെ കുടിച്ച് ഇങ്ങള് കുടിച്ചീലേ കാപ്പിയാ കുടിക്കല്?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
എന്തായിരുന്നു രാവിലെ കാപ്പിക്ക്? കഴിക്കാനേ ആഹ്
ദോശ ദോ ദോശ
ആഹ് ഹാ ഇവിടെ ഗോതമ്പ് ഗോതമ്പുദോശ
ആഹ് ഗോ ഗോതമ്പു ദോശ കാപ്പ്യാ കുടിക്കല് ചായെ കുടിക്ക
ഞങ്ങള് കാപ്പിയാ കുടിക്കല്?
ചായ ചായ ഇന്ന് ചായ കുടിച്ചു.
ചായേ?
ആഹ്
ആഹ് ഞാൻ കാപ്പി പറഞ്ഞപ്പളെ എന്താ ചോറും കൂട്ടാനൊക്കായാ?
ആഹ് ആയിവരുന്നു ആയി വരുന്നു.
ഉം പിന്നെ എന്തൊക്കെണ്ട്? വെയില് മഴണ്ടാ? ആഹ് ഇൻക്കലർജിണ്ടേ.
അഹ് ആഹ് എനി ക്കും ഉണ്ട് എനിക്കുണ്ടത്.
ന്നന്താ മരുന്നുടിക്ക്‌ണ്ടാ?
ആഹ് ഞാന് നേരത്തെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നിർത്തി വെച്ചപ്പോ വീണ്ടും അലർജിയായി രാവിലെ എണീക്കുമ്പഴ്ത്തേക്കൊക്കെ നല്ല തുമ്മല് മൂക്കൊലിക്യാ.
ആഹ് അതന്നെ രാവിലെ ഇന്നിപ്പോ ആ ഹസ്ബൻഡ് പന്തളിൻ്റെതിന് പോവാൻ മാണ്ടിട്ടേ ആറ് മണിക്ക് പന്തല് അപ്പൊ രാവിലെ തേനാർത്ത് ചായ് ചായ ഇടാൻ വന്നു അടുക്കളിക്ക്
ഓഹോ
രാവിലെ അപ്പ അയിന്റെ തണു പോ അ കഴിക്ക് ചാ ച്ചിട്ട് എന്നും ഇല്ലാട്ട ചെലേ ദിവസേ ഇണ്ടാവുള്ളൂ എപ്പഴാ പറയാൻ പറ്റൂല.
ആഹ് ആഹ്
അപ്പൊ ആ കാരണത്താൽ ഇന്നിപ്പോ ഫുള്ള് ഇതന്നെ മരുന്ന് അടിക്കണ്ടന്നിട്ട് എന്താ
എടുക്കുന്നുണ്ടാരുന്നു ഹ് കണ്ടിന്യൂസ് എടുക് ത് കഴിഞ്ഞാ നമുക്ക് നല്ല ഒറക്കാവും.
ആഹ് ഒറക്കേക്കാര അതന്നെ ക്ഷീണണ്ടാവോ അതിന്റെ ആ മരു
ആഹ് അതെ അതെ അതെ പിന്നെ ആഹ് സ്പ്രേ നേരത്തെ എടുക്കുന്നുണ്ടായിരുന്ന് അതും നിർ ത്തി വെച്ചേക്കുവാ അല് അത് അടിക്കുമ്പോ അണ്ണാക്ക് ചൊറിയില്ലോ വായ്ക്കകവേ
ആഹ് ചൊറി
ഉം-ഉം അതെ-അതെ ഉം ഉം പിന്നെ, അതെ-അതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
താങ്ക്യൂ. മൂക്കിനും. കണ്ണിനും ഒക്കപ്പാടെ ഒരു ചൊറിച്ചിലും. എന്താ കാരോപൊരും പണിയെടുക്കാനും തോന്നുല- പിന്നെ ഇന്ന് ഫുള്ള് പണിയൊക്കെ ആയിന് നിക്കണ്
ഉം ജോലി ചെയ്യുന്ന സമയം ത്തിങ്ങനെ മൂക്കൊലിച്ചോണ്ടി ന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ഇന്നിപ്പ അദേന്ന ഇന്ന് ജോലി ക്ക കൊറച്ച് താറിനിക്കേണ് രാവിലെത്തേന അങ്ങനെ ഇനിയത് ശരിയായി കിട്ടണം എന്ന കൊഴപ്പില്ല-
ആ ഹാ
അത് ചിട്ടി എന്നും ഉണ്ടാവില്ലേട്ടാ ചെലപ്പം ഉണ്ടാവുള്ളൂ എന്താന്നാവും ഓരോര
മരുന്ന് കഴിക്കുന്നുണ്ടോ?
മരുന്ന് ഞാൻ അതന്നെ ഇപ്പ ഇന്ന് കുടിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് ന്ന് തോന്നുമ്പോ കുടിക്കും അല്ലാദേ സ്ഥിരമായിട്ട് കുടിക്കാൻ പറഞ്ഞയാ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ കുടുക്കൂല- പിന്നെ അങ്ങനെ ഓയി കോളേജ് മെഡിക്കൽ കോളേജ്ന്ന് ഞാന് മരുന്ന് വാങ്ങല്-
ആ ഹാ
ഉമ്മാക്ക്ണ്ട് അപ്പം മ്മാക്ക് വാങ്ങുമ്പോ ഉമമാക്ക് പോയലേ മാസം അങ്ങനെ ഞാൻ വാങ്ങിയക്കും വല്യ കാര്യ ഇന്റെ ഫള്ള് കുടിക്കൊന്നുംല്ല ഇങ്ങനെ ഇംഗ്ലീഷ്- ഇല്ലാതെ കുടിക്കും ഇല്ലാത്തുമ്പോ കുടിക്കാന്ന് തോന്നൂല്ല ഇംഗ്ലീഷ്മരു രുന്നു അല്ലേ
അതെ അതെ ഉം
നമ്മളെ തടിക്ക് ഇങ്ങനെ കേടും അല്ലേ
അതെ നമ്മൾ പൊതുവെ അങ്ങനാണല്ലോ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ മരു ന്നു കുടിക്കില്ല-
ആ പക്ഷെ അത് സ്ഥിരായിട്ട് കുടിച്ചാണ് മാറ്റണം തൊട ക്കൊആവുമ്പോളൊക്കെ അതാ അങ്ങനെ
ഉച്ചക്കലത്തേക്ക് ആയോ?
ഉച്ചകതേക്ക് ചോറായിട്ടില്ല മീന് വാങ്ങി വെച്ചിട്ടുള്ളൂ താക്ക് ഹസ്ബൻഡയാണ് അയിന് സുഖല്ലയിട്ട് ഹസ്ബൻറിനോട് മീൻ കൊണ്ടാരൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മുറിച്ചരോ ചോദിച്ച് ങ്ങനെ തലതായ്ത്തി തത്തി വീട്ടെ പ്പന്നേരെ വന്നതാണ് അങ്ങനെ അതോണ്ട് എന്തെങ്കിലും തട്ടി കൂ ട്ടാൻ ഇണ്ടാക്ക വെച്ചിട്ട്.
മീന് വെലയുണ്ടോ?
മീന് മ അയല ഇരുന്നൂറ്പ്യാണ് കിലോന്.
ആ മീനിപ്പോ വെലയാണല്ലോ.
അവിടൊക്കെ
ഇവിടെയും വെലയുണ്ട്, പക്ഷേ മീൻ കിട്ടാനില്ല, ഇപ്പ
ആ ഇവിടെ ഇതുവരെ കഴിഞ്ഞില്ല, ഇവടെ അങ്ങനെ മീന് വല്ലാതെ വാങ്ങലില്ല, പിന്നെ ബീഫാണധികവും വാങ്ങാ ചിക്കനും വാങ്ങലില്ല.
മ് മ്
അപ്പ ബീഫ് എങ്ങനെ വാങ്ങും? അതാ ഇഷ്ടം, ചിക്കനും നല്ലതല് ഒന്ന്.
ഒന്ന് മ്
പിന്നെ നിങ്ങളക്കെ എന്താ കൂട്ടാന്?
കൂട്ടാൻ ഇന്ന് ഒണക്കമീൻ കറി വെച്ചു, സാമ്
ആ തേങ്ങ അരച്ചിട്ടോ?
ആ തേങ്ങ അരച്ചിട്ടാണ് ഒണക്കമീൻ കറി വെച്ചത്.
ഒണക്കമീന് അല്ല കറി വെയ്ക്കാണോ
ആ അത് അമ്മ ചോദിച്ചു സാമ്പാറുള്ളപ്പോ തേങ്ങ അരച്ചു കറി വെക്കണോന്ന് പക്ഷെ നല്ലതാണല്ലോ ഒഴിച്ചു കൂട്ടാൻ. ആ നമ്മള് ഒണക്കമീൻ വറ കഴിഞ്ഞാ പിന്നെ അതൊരു കറിയായിട്ടില്ല അത് പെട്ടെന്നങ്ങ് കഴിയും. ഹസ്ബൻറ്റിനും എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ട ട്ടാവാണ് ഒണക്കമീൻ വറത്തത് അപ്പൊ അവരതങ്ങ് തീർക്കും.
ആ ആ ആ പൊരിച്ചാലില്ലേ?
അതെ അതെ പൊരിച്ചാല്. ആ ഉം
അല്ലെ രണ്ട് കറിയൊക്കെ ആവുമ്പോളെ? ആഹ് കോഴിയിണ്ട് അവ ഇണ്ടവുല്ലേ അവിടുണ്ടാ?
ഇല്ല ഇല്ല ഇവിടെ കോഴിയുണ്ട്. നമ്മള് കളർ കോഴിയില്ലേ കുഞ്ഞിന് കളി ക്കാൻ വേണ്ടി അച്ഛൻ വാങ്ങിച്ചൊണ്ട് വന്നതാ.
ആ ചെറുതോ?
ആ നമ്മളിവിടെ അഞ്ച് രൂപ പത്ത് പത്ത് രൂപ കൊടുക്കുമ്പോ കിട്ടുന്ന കളർ അടിച്ച കോഴി. വളർന്ന് പക്ഷെ ഞങ്ങള് വിചാരിച്ച് ച്ച് അത് രക്ഷപ്പെടത്തില്ലെന്ന്. അത് പക്ഷേ രക്ഷപ്പെട്ടു. ആ ഇ ഇപ്പൊ മൂന്ന് നല്ല വെളുത്ത കോഴിയായിട്ട് ഇരിക്കുന്നു.
വലുതാ?
ആ വല്തായി വലതായി പക്ഷെ അത് പൂവൻ ആന്ന തോന്നുന്നെ
അല്ലപ്പൊ കൂട കന്തെ
ആ കൂടൊക്കെ ഉണ്ട്
വളർത്ത്ണ കൂടാ
അല്ല അല്ല കോഴിക്കൂട് നമുക്ക് ഉണ്ടായിരുന്നു നേരത്തെ കോഴി ഉണ്ടായിരുന്നു
ആ
ആ പിന്നെ കോഴി കുറച്ചു നാൾ ഇല്ലാതിരുന്നു അങ്ങനെ കുഞ്ഞാ യപ്പോഴത്തേക്ക് ആ അച്ഛന് കളിക്കാനായിട്ട് വാങ്ങിച്ചൊണ്ട് വന്നതാ കളർ കോഴി
ആ അ അകത്താ പൊർത്താവൂലേ
കൊടുത്ത
ആ
ഉം
അത് ചെൽതങ്ങനെണ്ടാവും വടെ ഞാൻ കെറേ കൊട്ന്നീനങ്ങൻത്തെ ചെർതേ അത് രക്ഷപ്പെട്ട് ഇതോരോന്ന് ഇങ്ങനെ ചാവും
ചാ ആ അ തെ അത് കാരണം മൂന്നണ്ണേ വാങ്ങിച്ചുള്ളൂ പക്ഷെ ഇപ്പൊ പറയുന്നുണ്ട് കൊറച്ച് കേര വാങ്ങിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനേ ഉം ആ വല്യ കൂടാ നമുക്ക് നേര ചിക്കൻ കട ഒണ്ടാരുന്നേ കോഴി വെട്ടി കൊടുക്കത്തില്ലേ. ആ ഇപ്പൊ അതില്ല. അത് കാരണം ആ ഈ കോഴികളെ നമ്മൾ അതിനകത്ത് ഇട്ട് വളർത്തുവാ.
ആഗുവട വീട്ടിന്ന് വന്ന്ട്ട് കൊണ്ടോവലാ.
ആ വീട്ടിന്ന് കൊണ്ടുപോവൽല്ല.
ആ അപ്പൊ വലിയ കൂടാവും.
വല്ല്യ കൂടാ വല്ല്യ കൂടാ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ആ യി രുപത് കോഴികൾക്കൊക്കെ കെടക്കാ അതില്.
ഉം അപ്പൊ വിടണ്ട. തൊർന്ന്ടണ്ട.
ർന്ന് വിടണ്ട. അതിതന്നെ നമ്മളാ ഹാരം വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് ഓടി കളിക്കും അതിൽ ഓടി നടന്ന് കളി ക്കുമ്പങ്ങ് വളർന്നോളും.
ആ ആ ഇവടി അങ്ങൻത്തന്നെ. തൊർന്ന്
പട്ടികളുടെ ശല്യുണ്ട് നായേ നായ കുട്ടികൾ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അയിനെ വളർത്തിണ്ടോ?
ഇല്ല ഇല്ല അതിന്റെ ശ ശല്യുണ്ട് നമുക്ക് വലിയ പറമ്പായത് കാരണം തുറന്ന് കിടക്ക ക്കുവ മതിൽ ഒന്നുമില്ല മതിൽ കത്തൊന്നുമില്ല അപ്പോ വന്ന് അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ ആഹ്
മതിലിണ്ടെങ്കിലും മതിലിന്റെ മേൽ കൂടിയൊക്കെ കയറും
ആഹ് അതെ അതെ ഇപ്പൊ പൂച്ചയും പട്ടിയൊക്കെ മതിലിന്റെ മുകളിൽ കൂടെ കെറും
ഉം ഇവിടെ മതിൽുണ്ട് ചിറ്റി മതിൽ അ എന്നാലും കോഴക്കളെ വിട്ടാല് പിന്നെ ഇത് കുർുക്കന്മാര് കൊണ്ട് പോകും നായിക്കള് ഏടയാണ് കുർക്കന്മാരണ്ടോ അവിടെ ഒരു മാതുരിയാണ് നായി അല്ലാതില്ല എന്നാലും നായിക്കൾ കൊണ്ടുപോകും കീരി ഇല്ല കീരി അങ്ങനെ കണ്ടില്ല
ആഹ് ഇവിടെൊക്കെ കീരിയുണ്ട്
ആ അവിടെ കീരി അങ്ങനെ
ഉം മരപ്പട്ടി കേട്ടിട്ടില്ലേ മരപ്പട്ടി ആഹ അതൊക്കെ ഉണ്ട് ഉം
ഇവിടെ അങ്ങനത്തെ ശല്യന്നില്ല കോഴിക്കളെ ഞാന് എടക്കൊന്ന് കൊർ ച്ചന്ന് വിടോ അപ്പൊ തന്നെ നോക്കിക്കോ
ഉം ഹം ആഹഹ
ഒലങ്ങനെ അപ്പൊ ഞാൻ ഓല വൈത്താലെങ്ങനെ നടക്കും
ഉം
ഇന ഒരിക്കൊരു പൊറുതേടന്നെല്ലെ ച്ചിപ്പായി
ആഹഹ
ഉ പിന്നെ മയണ്ട
മഴയില്ല മൂന്ന്ദിവസായിട്ട് നല്ല ചൂട് ഉള്ള വെയിലിന് നല്ല ചൂടുണ്ട് ഉ പക്ഷെ ഇങ്ങനെ ആഹ രാവിലെ എല്ലാം കഴിഞ്ഞു
ഉം
ഉം
ഞാനും വെയില് കണ്ടിട്ട അല്ല
അലക്കിട്ടു ഉം ഉം തുണി ആ അങ്ങനെ കല്ലലാണോ അലക് മിഷൻ ഉണ്ട് കല്ലേലാ കല്ലല്ല ഉം മെഷീൻ വാങ്ങിച്ചില്ല കാരണം കറണ്ട് ില് കൂടുതലാണ് കറണ്ട് ല്ല ആൺ നമുക്കൊ അയ്യായിരം ഒക്കെ കറണ്ട് ബില്ല് വരും ഏ സി ഉണ്ട്
എ. സി
പത് കാരണം അതുന്നെ പൊതുവേ വീട്ടിലെ കറണ്ട് ബില് കൂടുതലാണ് ഫുൾ ടൈം കുഞ്ഞുള്ളത് കാരണം നമ്മൾ ഫുൾ ടൈം ഫാനൊക്കെ ഇടുന്നുണ്ട് ആളിനെപ്പഴും ഭയങ്കര ചൂടാ ആഹ് ഏസി ഒന്ന്
എത്ര ഇണ്ട്ല്ലേ
ആഹ് അതെ അതെ ഫ്രിഡ്ജ് എ സി ഇതെല്ലാം കൂടെ ആവുമ്പോൾ ടി വി അങ്ങനെ എപ്പോഴും വർക്ക് യ്യലില്ല ഇടയ്ക്ക് കുഞ്ഞിനൊന്ന് ഒ കാർട്ടൂൺ വെച്ച് കൊടു വാതേ ഉള്ളൂ ഉം അത്ര കറണ്ട് ബില്ല് വരു അപ്പ വാശ് മെഷീനു കൂടെ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും കറണ്ട്റ് ബില് ആവില്ലേ
ഇവിടെ ഞാനേ വാ താഴെ ക്കെ ണ്ടാവൊള്ളൂ എ സി ഇല്ല
ആഹ് ഹ ഉം എടക്ക് ഞങ്ങള് പറയുന്നുണ്ട് ഒരു വാഷി മിഷൻ എടുക്കണം തുണി കഴുകാൻ കൂടുതലാ നമുക്ക് ചെല സമയത്ത് ഭയങ്കര ബുദ്ധിമു ട്ടായിരിക്കും അതൊല്ല കൊർച്ച് സമയം കഴിയുമ്പോ രാവിലെ ഒരു എട്ട് മണി കഴിയുമ്പം തുണി കഴുകുന്ന കല്ല്ന്റെ അവിടെ ഭയങ്ക ര വെയിലാ നമുക്ക് അവിടെ നിന്നും ചെയ്യാൻ പറ്റില്ല
മഴെക്കാവുമ്പോ ബുദ്ധിമുട്ടല്ലേക്കാരം
ആ മഴയാവുമ്പോൾ നമ്മള് പോർച്ചില് പോർച്ചില്ലേ- കാർ കാർ പോർച്ച് പോർച്ചില്ലേ അവിടെ ഇട്ട് ഒണക്കും കുഞ്ഞിന്റെ തുണിയൊക്കെ ആ മഴയാവും അപ്പം നമ്മൾ അലക്കാൻ എറങ്ങത്തില്ല അതെ അതെ
ഉം
ഉം
പിന്നെ എന്താ ഇന്നാല്
വേറെ വിശേഷം ഒന്നും ഇല്ല ജോ ആഹ ജോലിയാണെങ്കി നടക്കട്ടെ ശെരി
ആ ആ എന്നാ ഓക്കെ ന്നാ
ശരി ആ ഓ ശരി ശരി